ഹലോ മച്ചാനേ എന്ന് വിളിച്ചതാജ്ജൊക്കെ
ഞമ്മള് ഇവിടൊക്കെണ്ടേ
നമ്മളെ നമ്പറൊക്കെ മറന്നോ നമ്മളെ നമ്പറൊക്കെ മറന്നോ ഞമ്മള്പ്പ അങ്ങോട്ട് വിളിച്ചണ്ട അവസ്ഥയായി നമ്മള് പ്പ അങ്ങട്ട് വിളിച്ചേണ്ട അവസ്ഥയല്ലോ ജൊന്ന് ഇങ്ങോട്ടൊന്ന് വിളിച്ചാ
എന്താടാ ചങ്ങായ് ജ്ജ് അങ്ങനൊന്നും പറയ
നമ്പറ് നമ്പറൊക്കെ സേവെന്നേണ് പക്ഷേ
ഏയ് പിന്നെ ഞാനൊക്കെ സ്ക്രീൻഷോട്ട് വിട്ട്തരണോ
ഇന്നെക്കെ ഞമ്മക്ക് വിശ്വാസല്ലേടാ
ഉം എന്താപ്പണിപ്പോ
എന്ത്ത്താ ഐ പി എല്ല് ലല്ലെടാ ക്രിക്കറ്റ് കണ്ട് നടക്കണെ
ഏ അന്റെ പിരാന്ത് ഇപ്പളും മാറിട്ടില്ലേ
എങ്ങനെ സ്പോർട്സ് പരമായിട്ട് നീങ്ങണ ആൾക്കാരാ ഇവ്ടെല്ലോലൊക്കെ അപ്പൊ നമ്മള് അയ്ന്റെ കൂടെ ഇങ്ങനെ കൂടി ണ്ടേ
അൻക്കെ കണ്ടിട്ട് വെർക്കണില്ലേങ്ങായി
ആ അപ്പ ജ്ജ് ക്രിക്കറ്റ് കാണലില്ലേ
ഞാൻ കാണലൊന്നില്യ ഇച്ചിറേണാസ്
മ്മള് കര്തണ മാതിരല്ല്യ നമ്മെ പണ്ട് ഇച്ചുസ്ണ്ടായില്ലോട്ടോ ക്രിക്കറ്റ് കാരണം ക്രിക്കറ്റ് കാണുമ്പോ ഒന്നും മനസ്സിലാവൂല്ല പിന്നെ എടക്ക് ഓരോരോ പരസ്യം അതുഭയങ്കര ചട ശെരിപക്ഷെ അത് പക്ഷെ കണ്ട് അതിനുള്ളിലെത്തെകണ്ടന്റൊക്കെ മനസ്സിലായി കണ്ടാ കാണാൻ എന്താ രസംന്ന്റിയോ
ഉം അതന്നെയാണ് സംഭവിച്ചച്ചെന്താച്ചാലേ ഇച്ച് കാണണെന്നുവെച്ചാല് ആ അയ്ല് ഈ ഓരോ ഓവറുണ്ടല്ലോ ഓരോവറിൽ പ്പ ആറ് ബാളല്ലേ ഏ ആ ഒരു ഓവറാകുമ്പോള്ള പരസ്യം അതിന്റെഎടയിൽ ആ ന്തേലും ഔട്ടായികഴിഞ്ഞാ അയിന്റെടീലുള്ള പരസ്യം
ആഹ അത് അത് വലിയ ഇഷ്ടൊന്നില്ല ച്ച് പക്ഷെ സംഭവം എന്താവച്ചാല് അത് എന്താപ്പോ ഒരാള് കേറകല്ലേ അപ്പൊ ലൈനപ്പൊക്കെ ഒന്ന് സെറ്റാകാനേ അത് നല്ലതാണ് സത്യം പറഞ്ഞാ അത് നല്ലതാണ് ഹ ആ സമയ ബ്രയിക്ക് എടു നമ്മുക്ക് പരസ്യം തരുമ്പോ ഒലിക്കുവല്ലോ കിട്ടുവല്ലോ പോ ഫിഫ്റ്റി ഫിഫ്റ്റി
അ ഞമ്മക്കിപ്പോ ഇച്ച കാണുമ്പോ പറയ ഞാൻ കണ്ടീട്ട ഞാൻ ഇപ്പൊ കാണും എന്തറിയോ ആ ലാസ്റ്റ് ഉച്ചത്തെ രണ്ട് ഓവർ ഉണ്ടാവല്ലേ
അ ആ അല്ല ആരലക്കരാ സമയത്ത്
ആ പേര് അടിയാറ ടക്ക് ടക്ക ഇങ്ങനെ പൊട്ടി ചേറും അപ്പൊ പണ്ടക്കെ പുറത്ത്ങ്ങനെ പോണ അങ്ങനെ കാണുമ്പോ വേറെ രസാണ് ആ ആ അടി
ആല്ലാട അപ്പൊന് ഇപ്പം ആയിന് ലാസ്റ്റ് പറഞ്ഞന്നിട്ട് കാര്യല്ല ഇപ്പൊ ഇപ്പല്ല ആർ സി പിന്റെ കളി കണ്ടിട്ടുണ്ടാവൂല അസിബിന്റെ ഒരു കളിയണ്ട ഗണജി ഫാസ് തെ കാണാൻ രണ്ട് ഓവറിൽ തന്നെ അഞ്ച് ആറള കരെടുത്ത് അത് റെക്കോഡ ആയിന്ന തോണേ എഴുപത്തിയഞ്ച് റണ്ണില് കളി ആൾഔട്ട് ആക്കി ഏ പിന്നെ ആർ സി ബി ആ ആർ സി ബി ടിക്കാതെ ഏ
അല്ല അന്റെ ടീം ഏതാ
ആർ സിബി എന്നെ ഏ ജയിച്ച പറ എട മാ മ്മ ഞാമ്മള് ആണെങ്കിൽ ഐ എസ് എ ഏതേലും ടീമ് ആ അതേ ബൈസിനാൻ ബാംഗ്ലൂര് ക്രിക്കറ്റ് അറിഞ്ഞില്ലട്ടോ അപ്പോഴൊന്നും ഞാൻ ടീം അറിഞ്ഞിട്ടില്ല പിന്നെ ഞാൻ ഐസ് എൽക്കെ ചെന്ന്റിയല്ല ഐ എസ് എക്കെ നമ്മ പണ്ട കളി ഐ പി എൽ ടീം എനിക്ക് ഐ പി എൽ ടീമ ഒക്കെ ഉണ്ടന്
അല്ല ഞാ നമ്മുക്ക് ടീം നമക്ക് ഐഎസ് എല്ല ഉണ്ടല്ലോ ടീം കൊൽക്കത്ത
ഐ ഐ എസ് എല്ലിന്റെ കാര്യം പറയല്ലേ ഇപ്രാവശ്യത്തെ കളി എന്ത് കളിയാപ്പോയി
ഓല് പ്രീമിയർ ലീഗ് പോലെ ആക്കിയ ഒന്ന് അപ്ഡേറ്റ് ആയതാണ് പക്ഷെ റൗണ്ട് വരെ വാണ്ടീന്നട്ടോ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞക്ക കപ്പ എടുത്ത് കൊടുക്കുക അത് തെണ്ടിതരായി
അല്ല ഒരു രസല്ല സത്യം പറാലോ
പക്ഷെ ഇക്കൊലത്തെ കപ്പ് ഞങ്ങൾക്ക് മിസ് ആയത് എങ്ങനെ അറിയോ രണ്ട് ഗോളിന്റെ ഇതിലാണ് അല്ലെങ്കിൽ
ആ അതാ ച്ച സത്യംമാ ഇഷ്ടപ്പെട്ടില്ല സാധാരണമാരി നടക്കൻ അടിപൊളി സെമി ഫൈനലൊക്കെ വെച്ച് ഇങ്ങനെ കളിച്ചിട്ടണ്ട് അ രസ കാണാൻ രസമാണ്
പ്രീമിയർ ലീഗ് പോലെ പ്രീമിയർ ലീഗ് പോലെ ആക്ക എന്താ വെച്ചാല് പ്രീമിയർ ലീഗില് വരെ രണ്ട് ഇത്ണ്ട് ഫസ്റ്റ് റൗണ്ട് സെക്കൻറ് റൗണ്ടും ഉണ്ട് മുപ്പത്താറ് കളിയറ്റ് വരും പ്രീമിയർ ലീഗില് ഐ എസ് എല്ല ആകെ വന്നത് എത്ര കളിയാ പത്ത് പത്ത് കളിൻറ അടുത്ത് വന്നിട്ടുള്ളൂ പതിനാല് ടീം മറ്റ് ഉള്ളല്ല ഇണ്ടായേ പത്ത് കളിൻ്റ അടുത്ത് വന്നിട്ട് ഓരോ ടീമിനെ ഓരോ കളി അല്ല രണ്ട് കളി ഓരോ കളി ഓരോ കളി ഒറ്റ കളി ഓരോ ടീമിനും ഓരോ കളി അതില് ആരാണ് ആയിലാണ് ടോപ്പ് പോയിന്റ് വരുന്നത് ഓലിക്ക് കപ്പ് അതാണ് ഞ പോയിൻറ് ഞങ്ങൾക്കും ഈസ്റ്റ് ബംഗാളിലൊ പോയിന്റ് കറക്റ്റ് ചെയ്യുനു പക്ഷെ ഗോളിന്റെ എന്തോ കാരണ ത്തിൽ എന്താ ഓലക്ക് കപ്പ് കൊടുത്തു
ഈ ഇക്കാലത്ത് ഇത് നിക്ക് തീരെ ഇഷ്ടപെട്ടില്ല മറ്റേ നല്ല രസാണ് കാണാനും രസാണ് പിന്നെ ഇക്കൊല്ലം എന്താ ടി വി ചാനൽ ആരും എടുത്തിട്ടൂല്ല ല്ലല്ലേ
ആ അയിന്നെ പറഞ്ഞത് അടുത്ത് ഞാൻ പറയണ കേക്ക് ഇക്കൊല്ലം ടി വി ചാനൽ എടുത്തലും മൂ കാരണം ആകെ പത്ത് കളിയല്ലേ ഇണ്ടായിക്കണേ
അതും ശരി അതിനി ഇപ്പഴത്തെ കളി കാണാൻ ഞാൻ വെറുതെ ഗൂഗിൾങ്ങനെ അടിച്ചുനോക്കിന് കേട്ടോ ഏ ഞാനെ എന്റെ ടീമിന്റെ കളിയൊക്കെ എന്ത സ്ഥാനം നോക്കിയപ്പോ ഒരിസം നോക്കിയപ്പോ എട്ടിലേറ്റ ഉണ്ടായിു പിന്നട്ട നോക്കിയ്പോ നാലല്ക്കെ എത്തിന് പിന്നട്ട നോക്കിയ്പ ഒന്നില ഉണ്ടായി അന്നത്തെ കളി ജയിച്ച ചിക്കാണ് അതാണ്െ ഫോണക്ക് എന്താ നോട്ടിഫിക്കേഷൻ വരു ബാംഗ്ലൂരിന്റെ കല അത് ഐ പി എൽ ആണെങ്കിലും ഐ എസ് എൽ ആണെങ്കിലും ബാംഗ്ലൂരിന്റെ കളിാണെങ്കിലും ഇന്റെ ഫോണക്ക് നോട്ടിഫിക്കേഷൻ വന്നക്കും ഏർ പി പിന്നെതക്കൂല നമ്മള് സൈഡിൽിങ്ങനെ അതേ മരി വന്നു കൊച്ചാണ്ടല്ല സുഖം കളി കാണണ്ടവശ്യൊന്നുമില്ല ഗോളായയാല അവിടെ അറിയും സമയം അറിയും എന്തൊക്കെ അയിക്കണ ഒക്കെ അറിയും ല്ല അങ്ങനക്ക്
ആഹ ആഹ
ഉം നമ്മള് മറ്റേ സ്പിറ്റ് ചെയ്ത് വെക്കൂല്ലേ അതേമാതിരി പക്ഷെ അത്ര സ്പ്ലിറ്റ് ചെയ്ത വലിപ്പ ഉണ്ടാവില്ല എന്നാ ചെറുത എങ്ങനെ ന അത് വേറെ കളി വേ കളിക്കൊന്നുംരില്ലാ ബാംഗലൂരിന്റെ കളക്ക് മാത്രം ഐ പി എല്ലും വരും ഐ എസ് വരും ഐ പി എല്ല സത്യമാരല്ല ഞാൻ എല്ലാ കളിയും കണ്ടട്ടോ
ഐ പി എൽ അല്ല ഐ പി എല് ഇക്കുറി ഏറ്റവും നല്ല ടീം ഏതരുന്നു ബാംഗ്ലൂര് തന്നെ
ബാംഗ്ലൂർന്നെ പക്ഷെ നല്ല ഇഷ്ടപ്പെട്ട പ്ലെയർ മറ്റൊപ്പനാട്ടോ രാജസ്ഥാനത്തെ സൂര്യംശി
അത പഞ്ചാബിന്റെ കളി എന്തായി പഞ്ചാ് പഞ്ചാബളിയെ കടുപ്പിച്ച കഴിച്ചിരല്ലോ
പഞ്ചാബ് ടീമൊക്കെ അടിപൊളിയന അല്ല അടിക്കാരും ഉണ്ടായിും ബോളേഴ്സും ഉണ്ടായിനും അേ ഉയർന്ന വന്നില്ല ഉയർന്ന വന്നില്ല
ഏ കോല കപ്പളും കളിച്ചിട്ടണ്ടോ
ഹോലിയോടച്ചോന ലാസ്റ്റ് ഫൈനല് ചെയ്യാണ്ടീന് കോഹലി ഔട്ട്ാണ്ന്ന് എല്ലാരും പറഞ്ഞ് ഇങ്ങനെ നിക്കാ ഓനെന്നെ പറഞ്ഞു ഞാൻ ഔട്ടല്ല അതില് പിന്നെ ഡി ആർ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തപ്പോ ക്യാച്ച് പൊടിച്ചത് ഗ്രൗണ്ടിൽ തട്ടിക്കണ നോട്ട്ഔട്ട് ലോസ്റ്റ് ഓന സിക്സ് അടിച്ച കളിയാണ് ജ്യിപ്പിച്ചു അടിപ്പിിച്ചച്ച് രണ്ട് എന്തൊക്ക ഐ പി എല്ലാ എടുത്തു കപ്പ്
ധോണി ഓഴിച്ചർന്ന കേവലൊക്കെ കഴിച്ചണ്ടോപ്പ ഏത് ടീമിലാ
രോഹിത് ശർമ്മ ഇപ്പൊ ഇന്ത്യയിലാണ് ഇന്ത്യയിലന്നാ പറയണേ മുംബൈല
ആ മെയിനായി ഡിക്കാര ലോലൊക്കെ രറോഹിത് ശർമ്മ ഒക്കെ
ഉം കൊഴപ്പല്ലാന്ന് പറയാ കോലിന്റെ അത്രൊന്ന് എത്തൂലാാണ്ാരും
ഓഹ് എന്റെ ടീമിത്തെ പ്രയറ ആന്റെറെ ലജി പോക്കെ പറയുന്നത് എം എസ് ധോണിന്റെ ബോളറിനുണ്ട് എറെ ധോണി അല്ല എന്റെ കൂലിയൊക്കെ
ധോണി അല്ല കള കഴിച്ചിട്ടോ ഏ ധോണില്ല കള കഴിച്ചും പക്ഷെ കോലി അല്ല അടിപൊളികളാണ് അയിെ ഇന്ത്യയില ഇപ്പോൊ കഴന കളിയില് ഇപ്പ അഞ്ചുന് ഫുള്ള് ഇന്ത്യയില് അയ ദൈനംന്ദന നല്ല പ്ലെയർ ആയിന്നതെ സെഞ്ചുറിെ കടിച്ചച്ച് മേല ഇതെല്ലാം വിരാട്ടിനു സെഞ്ചരി കടിച്ച്
ഇതിപ്പോൊ ക്രിക്കറ്റില് ഇ എത്ര കളിയക്റാം ഇത് ഇങ്ങനെ എത്ര ഓവറിനേക്കറ ഇരുപത് ഓവറിന്ല്ലേ സാധാരണ ഉണ്ടാൽ
ഐ പി എല് ഇരുപത് ഓവറ്
പിന്നെണ്ടല്ലോ അയിമ്പ ഓഞ്ഞ കളിയൊക്കെണ്ടായിനല്ലോ അതൊക്കെ എന്േ
അത വേൾഡ് ആണല്ല ഞാൻ വേൾഡിന്റെറെ കാണല്ലോടാ വേൾഡിന്റെ ചടക്കും വേൾഡിന്റെ ചടക്കും കാരണംന്താ വച്ചാ കൊറെേ ഓറണ്ട്
ആ അയിമ്പോ ർ കളി പിന്നെ ടെസ്റ്റ ഒക്കെ നടക്കല്ല ടെസ്റ്റ് ണ്ടാവോ ടെസ്റ്റ് പണ്ട നമ്മള് ഗ്രൗണ്ട്
ഏ അതൊന്നില്ല അതൊക്കെ ഇടെ അമ്മള ഉണ്ടാക്കിയല്ലേ അതൊക്കെ അവിടെ കള കുറ്റണി എങ്ങനെ ഔട്ട്വാാനാ
ടെസ്റ്റ് ഉണ്ട് സംഭവം ടെസ്റ്റ് ഒക്കെ ഉണ്ട് കാരണം അഞ്ചു ദിവസത്തെ കളി അങ്ങനെ എന്തൊക്കെയാണ് പറയണ കേട്ടോക്കടോ
ഏ അത് എനിക്കറില്ല ഞൻ ഞാനയി എല്ലാ കളിയന്നും കട ഞൻ പിന് മാത്രമള്ള ആള്
ആ
കൈപ്പകുമ്പോ ഇരുപത് ഓവർല്ലേും പിന്നെ ഞാ പമ്പയമായിട്ട് അത കാണില്ലി പിന്നെ വേറെല്ലേനുംരു റംഗില്ല
ക്രിക്കറ്റ് വെച്ചാൽ ആരോഗ്യം മെച്ചപ്പെൂടല്ലേ
എഏ
കെറ്റൽച്ചരി ശരീരത്തിന് നല്ലതാണ് ആരോഗ്യം മെച്ചപ്പെടൂലേ
നല്ലതാണ് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട അവിടെ കളിച്ചാല്
ഉ
അപ്പ ക്രിക്കറ്റ്ന്നല്ല ഏത് കായികരമായിട്ടില്ല എന്ത് കളിച്ചാലും നമ്മുക്ക് നല്ല ശര
ഞമ്മുക്ക് ക്രിക്കറ്റിനോട് വരെ താല്പര്യംില്ല ഞങ്ങക്ക് ഫുട്ബോളിനോട് താല്പര്യം
ഫുട്ബോൾ മ്മളിപ്പോ മലപ്പുറകാരല്ലാ മലപ്പുറംു വവാണെങ്കിൽ ഗൂഗിള് ഗൂഗിള് ഗൂഗിള് സെർച്ച് ചെയ്ത്ോോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ഫാൻസ് അവിടെരുന്നു മലപ്പുറത്തെഗരം ഏ ക്രിക്കറ്റ് ഒന്ന് ക്രിക്കറ്റ് ഒന്നും അങ്ങനെ നെയയിന പക്ഷെ നോമ്പിന ആകും ഒറ്റേ കളിയള്ളു
ക്രരിക്കെറ്റ്ിൽ അതന്ത കോഴങ്ങുമ്പോ വെള്ളം കുടിക്കാൻ പറ്റലല്ലോ ക്രിക്കറ്റ് ആകുമ്പോ കോഴക്കല്ലാത്ത കളല്ല നിന്നോടത്തന്ന്ങ്ങനെ കളിച്ചല്ലേ
അന്നേ ഉള്ള ക്രിക്കറ്റ് എല്ലർക്കും മനസ്സിലാവ പിന്നെ നമ്മള് എന്തപ്പോൊ കഴനല്ല അതിന് മത്തെല്ലും അറിയില്ല ക്രിക്കറ്റ് കളിച്ചന്ന് അടിച്ചപ്പോ പന്ത് ചക്കന്റെ ഉള്ള കുടുങ്ങിയ തഓർമ്മുണ്ടോ
ഓ ആ പന്ത് അള്ള ഒന്ന് പറയല ചെങ്ങായി
നമ്മള് നാരങ്ക ആ നിക്ക ആഗ ഒരു പതുു
ആഹ എന്നിട്ട് വേറെ പന്തം കിട്ടില്ല അന്നത്തെ കളിയും മുടങ്ങി അത് കളി ഒന്ന് ടച്ച ആായി വരന അപ്പൊൊക്കെ കടിച്ചു
ഒരു ചക്കറെ ഉള്ളിലാണ് കുടുങ്ങില്ലേ
ഉം
ഒക്കെ എന്താ നമ്മള് പിന്നെ
നമ്മള് പിന്നെ ബൈക്ക് നോക്കിട്ടില്ല അ പിന്നെ നോല്ിന്റെ ലാസ്റ്റ് ടൈം അല്ലേ ലാസ്റ്റ് തഴ് അങ്ങനെ ക്കല്ലേ
ഉം
അതുവരെ ആ പന്തേ് കളിച്ചില്ലേ അത്രക്കെ തന്നെ ഒരു പന്തിന് ആവശ്യുണ്ടാവുള്ളി
ആഹ ഇനിബൻന്ത
സത്യം പറഞ്ഞാ കൊറെേ കാര്യങ്ങള് പറയണ്ടില്ലേ
എഏ
പിന്നെന്താ ഇതിപ്പോൾ ഫോൺ ഇണ്ടായണ്ട് അങ്ങനെ കൊറേ പറയാ അല്ല ഇപ്പ അതൊന്നും നടക്കൂലല്ലോ
അതെ മറ്റേത് ഇപ്പ എന്താ കത്ത് ചെയ്തണ്ട പോലെന് പണ്ടൊക്കെ ഇപ്പൊ ഫോൺ ഇണ്ട പോല ഉപകാര
ഉം എടാ എനിക്ക് ഇന്നൊരു മാച്ച് കാണാണ്ട്
ആഹ ആഹ
ഏ ഞാന് ഞ് ന്എന്തപ്പോ മാച്ച്ഞ്ഞ ഫോണിലല്ല ഇവിടെ ഞങ്ങള ഇവിടെ അടു ത്ത് ഒരു സ്റ്റേഡിയത്ത് കളി നടക്കുന്നുണ്ട്.
ആ ആ
ചെക്കമാരൊക്ക പോയിട്ടുണ്ട്. അപ്പോ ഓലു ച്ച് വിളിക്കണ്ട് ഞാനെങ്ക വിളിക്കാട്ടോ.
ആ ആയിക്കോട്ടെ? എന്നാ ജ് വിളിച്ചു ശെരി എന്നോക്കെ.
ഫ്രിയാവുമ്പോ വിളി.
ഓക്കെ ഓക്കെ.